ഹലോ
ആ പറി
എന്തൊക്കെയണ്ട്
ഉംനല്ല വർത്താനം
ആ ചായടപ്പിലെ
ചായമടൈത്തി ഇവിടെ കിടക്കാണ് ഉം
കൈഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞക്കണ്
ആ
പണിക്കന്താ വലയ സുഖം പോരാ അങ്ങനെ കിടക്ക ഉ പുതിയാപ്ലന്ന് പോയി
ഏ
ഹും
ഓടെ നി പുതിയാപ്പളാ എറണാകുളത്തല്ലേ
എറണാകുളത് വന്നീ നി ചൊവ്ഴ്ച വന്നേരുന്നോട്ട് വന്നു പോയി
ഏർ മാസ്റ്റാലേ
മാഷല്ല അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻറ് മാനേജറായിട്ട്
ഏ സ്കൂള്ല്ലേ
ഉ കോളേജ് പ്ലസവൺ മുതല് ഡിഗ്രി വരെയട്ടുള്ള കോളേജിന്റെ ഹോസ് സ്ഥ കോളേജും ഹോസ്റ്റലും ഒക്കെ കൂടി
എ പ്പൊ ആഴച്ചാലാവരല്
അങ്ങനെയൊന്നുല്ല
ആ
എപ്പാണലും വരും ഏ
എപ്പോളങ്കിങ്ക
ആ ഇടക്കടക്കൊക്കെ വരും ഉം അന്നൂറ്റി എട്ടക്കാ
കൗളലെ
ആ
ഏ
പിന്നെ എന്തൊക്കെ ങ്ങള് ചായ ടിക്കെ കയിഞിലെ
മോളുണ്ടാവലേക്ക്
ഓള് പോയിക്കല്ലേ ഓളവിടല്ലേ അവള് കെട്ടിച്ചോർത്തല്ലേ അവിടെ മിഞ്ഞെന്ന് വന്നിട്ട് ള്ളുപഠിക്കാനും പോ ഒരൈയവ ല വരവുണ്ട് ഒഴിവില്ലേ ഒഴിവുണ്ട് വരും പിന്നെ ഓനും വന്നക്ണ് ഓള മാപ്പളി വന്നക്കുണ ഉം നീനാ നിക്കാ
എത്രായി കുട്ടി
അട്ടക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞു
ആഹ
ഉ
പിന്നെ മർത്തടൊക്കെ കഴിഞ്ഞിണ്ടാവൂലേ
പത്തട ഇഞ്ഞ
ഉം
ആ
ഉം പിന്നെ പിെെന്താച്ചാടിച്ചോ
ചാട കഞ്ഞു
മം ഞാന് ച നമ്മള് ചാ ഏ ഓ പോയിരില്ലേ ഓ ചായ ഒരു ഏ
ഓപ്പ വരും
ഏർ കളിക്കാൻ പോയതാ അത് വയരി പിിനെ ആാവവും
ഉം പിന്നെ പോവോ
ആഹ് പിന്നെ ഞാഴചാണ്ട് പിന്നീും പോവും വീടേക്ക്
പിന്നെ എപ്പളാ വരിയാ
പിന്നെം ഒമ്പണി
ആ അ വേറെങ്ങള ഒറ്റ ഒറ്റ കുത്തിരിക്കക്കാരോ അടുത്തന്നെ
ആഹ അടുത്തന്നെ
ആഹ പെറടെ മുന്നിൽ അങ്ങനെയാണ്
പെരൻ ആ പെരന്റെറെ അവിടുന്ന് രണ്ടടാണ് ഇുന്ന ആതി
ആഹ
കണ്ടുപകുന്ന അടിയെ
ആഹ അത് ശരി അങ്ങളെ പെരടം പെരമല എന്ത് കടയാണ്
അത് ഈ ഫാൻസി പിന്നെ ചെരുപ്പ്
ആ അങ്ങനെ ഫൂട്ട് വെയറല്ലേ
ആഹ് വല്ല ഒക്കെ പാടുള്ളേ
ആഹ് മനസ്സിലായി
എല്ലക്കെപാട് ഉള്ള ഉള്ള ഒരു കട
ആ
ഉം ആഹ കൊഴപ്പില്ലല്ല അങ്ങനെ പോവണ്ട്
ഉം കൂടുതൽ ആളും തിരക്കൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പല്ലല്ലോ അല്ലെ
ആ
ആാാ നിങ്ങള് പോയിക്കല ഉണ്ടോ
ഉം ഉ വണ്ടിയാ പോയിക്കാന്
ഉം ചലോലൊക്കെ പോയിക്ക ഇിക്ക വണ്ടിയേ
ഉം എന്താ ചായക്കടി
ചായക്ക് പന്നതാ റിസ്ക്ുണ്ട്
ആ
ഉം ഇതിപ്പോ കടയൊന്നും ഉണ്ടാക്കിയില്ല
ഉ വരുമ്പക്ക് ചായക്കേടി ഉണ്ടാക്കണോ
ആഹ് ഇടക്കടക്ക ഇണ്ടാക്കും ഒന്നും ഇപ്പ ഇണ്ടാക്കിയില്ല
ആഹ
അ പതിമ കുത്തിർന്നാണ്ടേ
ആഹ
ആ പിന്നെ ഒന്നും നടക്കൂലല്ലോ
അതാണ്ഇത് മ്മെകുത്തറ്ന്ന ഒന്നും നടക്കൂല ഞാൻ തന്നെ പൂക്കച്ചടം തൊട്ങ്ങി മം ചായ മ് ചായക്കൊന്നും ഞാനും കടിയൊന്നും ണ്ടാക്കിട്ടില്ല ഞാൻ എപ്പോളൊന്നും ണ്ടാക്കൂല എപ്പോളെങ്കിലും ഒക്കെ തന്നെ ഇണ്ടാക്കുള്ളു എണ്ണക്കാടി ഉണ്ടാക്കി ഞാൻ അങ്ങനെ തിന്നേ
ഏ മുല മോൻക്ക് വേഷ്കൂലെ
ആ ഓ എന്തേലും ഒക്കെ ണ്ടാക്കി തിന്നോ ഓ ഫ്രൂട്സോ അങ്ങനെ എന്തേലുംക്കെ തിന്നും
തന്നെ
എന്ത അങ്ങനെ മധുരള്ള കടികളൊന്നും ആർക്കും ഇവിടെ വല്യ ഇഷ്ടൊന്നുല്ല
ഏ
മ് പിന്നെ വല്ല സമൂസ അങ്ങനെ ചിക്കൻ റോളോ കട്ട്ലേറ്റോ അങ്ങനത്തൊക്കെ കുറച്ചൊക്കെ തിന്നുള്ളു
ആ അല്ല ഓൻ പ്പം തിന്ന്ണ പ്രായണല്ലേ ചെറ്
അങ്ങനെ കൊറെ തിന്നൊന്നുല്ല മ് അങ്ങനെ കൊറെ തിന്നൊന്നുമില്ല
ഏ ത ന്നെ
മഴ ണ്ടാവ്ട്ക്ക്
ഹലോ
ആ കെ
അമ്മായിമ്മ ല്ലെ
മ മഴ ഇണ്ടാ അവ്ട്ക്ക്
മാ മഴതൊക്കെ കാറച്ചിക്ക്ണ്
ഇല്ലല്ല
ഏ മ്മ ഒറ്റക്കാലേ അമ്മച്ച അമ്മച്ച ഏ കൊറ ആയോ മര്ച്ച്ട്ട്
അ അഹ് ഞാൻ വരുമ്പോളെ ല്ല
ഏ അ ശരി ഉം
പിന്നെന്താ വർത്താനം പിന്നെ ആ അങ്ങോട്ട് മഴണ്ടോ
വേറെത്ത നല്ല വർത്താനം
മ് അല്ല അങ്ങട്ട് മഴണ്ടോയ്ക്ക
ഒന് മുടി കെട്ടിക്ക്ന് അന്നേ
ട്ടിക്ണ്ട്
മം അന്നെ
അതന്നെ ഏതാലും ലെ മഴ കഴിഞ്ഞാൽ അതും കൊടുക്കന്നെ
ഉ മഴൊക്കെ പെജ്ജും അഹ് കൊറച്ച് കഴിഞ്ഞാ നിക്കാത്ത പെജ്ജലേക്കാരം
രാവിലെ കന്തേനുമാഴ
ഉം ഇന്ന് രാവിലെ ഇന്ന് ണ്ടെന്യു ഇന്നലും മിഞ്ഞാന്നും വെല്ല്യ മഴയൊന്നുല്ല
ആ മ് ഏ ഏ ന്നെലിയും ആ മിഞ്ഞ മിഞ്ഞാന്ന് വന്ന് ആഹ് അതന്നെ ഇന്നലൊക്കെ നല്ല വെയിലുണ്ടായിനി കൊറച്ചൊക്കെ
ആ
ഉം ഇന്ന് ഇപ്പതാ ഇങ്ങനെ ഇത് വീട്ടുക്ക്‌ പോയിനേജി എന്റെ അൾക്ക്
കൊറെ ദിവസ ആയി പോയിട്ട് വേദന വണ്ടിലിരിക്കാൻ വയ്യ
ഏ അമ്മോട് വരുവേ
ആ
കാണിച്ചുടുത്ത് കുണേ കാണിചു മരുന്നൊക്കെ കണ്ടപ്പോ മരുന്ന് കഴിഞ്ഞേകുണുനി അടുത്ത എട്ടാതികാണ് ബുക്ക് ചെയ്തിക്കണേ
പുറത്ത് കൂടി വേദനയാ
ഡിസ്കിനാ പ്രശ്നം
ഏ അന്നെ കുറയി തുടങ്ങിട്ട്
തുടങ്ങിട്ട് ഇപ്പൊ കുറെയായി പക്ഷെ ഇതെന്താന്ന അറിഞ്ഞീന്നില്ല
ആ ലജി വിണീനോ
ഏ
വിണിനിയൊ
വിണുക്കിണു വീഴും ചെയ്തുക്കിണു പിന്നെ ഭാരം പൊന്തിച്ചുക്കണു ആദ്യക്കെ നല്ലോണം അങ്ങനെയൊക്കെ വലിയ നോക്കലൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ
ഏ തറവാട്ടിലായപ്പോല്ലേ
അങ്ങനെ നടന്നിട്ടെ
ആ ഇക്കെ പണി കൂടുതല്‌ ഇണ്ടാവല്ലോ
ഉം
മ്മ് ഇനിയിപ്പോ എന്താ കൊണ്ട പിന്നെ ബെൽറ്റ് ഇടാൻ പറഞ്ഞിണു
അയിനി മറ്റെ എട്ടാംതി ചെന്നാലേ അറിയുള്ളു ബെൽറ്റ് ആണോ മണലാണോ മരുന്നാണോ മരുന്നുമേ നടക്കൂല
തന്നെ അത്രക്ക് ഉണ്ടല്ലേ
ആ
ഒറ്റക്ക് ആവുമ്പോ പണി എടുക്കാനൊക്കെ എന്താ കാട്ടല്
അങ്ങനുള്ള പ ഇന്നിപ്പോ ഇന്നിപ്പോ കൊറച്ച് നേരം ഒന്ന് പണിടുക്കുയും ചെയ്തു പിന്നെ വർക്ക്‌ ഏരിടെ അവിടെ രണ്ട് ഒതുക്ക് ഉണ്ട് അവിടുന്ന് ഇറങ്ങിയപ്പോ ഒന്ന് സ്ലിപ്പായി ഒന്ന് വീഴാൻ പോയി ഒന്ന് വീഴാൻ വേണ്ടി പോയി അപ്പൊ അയിന്റെ ഒരിതുണ്ട്
അമ്മേ
ഉം
പുതിയപ്പള ഉണ്ടായപ്പോ കൊറച്ച് കൂടിയൊന്നും ഉണ്ടാവൂലേ പണി
ഇല്ല ഓലും കൂടുംല്ലാറ്റിനും കൂടെ
ഏ
ഉം വന്നൊന്ന് ഒന്ന് നേരെ തൊടച്ച് തന്ന് വന്ന് അതിന്റെ പിറ്റേ ദിവസം നേരെ തൊടച്ചന്ന് എല്ലടക്കെ മറ്റേ ഞാൻ അങ്ങനെ ഇതാക്കി കൊണ്ടേ നമ്മക്കെ ഇതാവു ഒന്നുല്ല എന്നാലും ഒന്നുടെ തൊട
തന്നെ
മുറ്റാന്ന് അടിക്കൂല മുറ്റക്കെ ആകെ കാട് കെട്ടി കിടക്കുക ങ്ങോട്ട് പോല വന്നിട്ടൊക്കെ കൊറേ പറിച്ച് നേരാക്കി തന്നു
മുറ്റേത്തോ
ഉം മുറ്റടിച്ചായിട്ട് വെയിക്കായിട്ടേ ഉം
കുട്ടില്ല്യേ?
ഇല്ലല്ലാ.
മം
ചില്ല്ട്ടാ അധികാവുഅയ്ക്കാരിം.
ഏ ല്ല ചില്ലി ഇട്ടാ കുറെ കൊറവ്ണ്ടാവും.
ആ
മണ്ണാവൂലെ
മണ്ണാണേ
ആ മണ്ണയ് ഇട്ട ഒന്നമത് മയ്ജ്മ്പോ അധികവും.
മഴ ഇങ്ങനെ നിന്നാല് അല്ലെങ്കിലും പുല്ലാണ് ബേക്കില ഭാഗം വെറും കല്ലാണ് മെറ്റിലിട്ടു. ന്നാലും പുല്ല് ഇങ്ങട്ട് കെട്ടീട്ട്.
മം
ബേക്കില്. കൊറച്ച് സ്ഥലേ ഉള്ളു ഇ ന്നാലും ഇള്ളത് നമുക്ക് നക്ക അങ്ങനെ കാണുമ്പോ നമുക് എടങ്ങാറല്ലേ?
മം ഇങ്ങനെ പുല്ലും ഇതൊക്കെ ഇണ്ടായല് പാമ്പോ ചേരൊക്കെ ഉണ്ടാവും.
മം അല്ല അയിന് മാത്രം അങ്ങനെയൊന്നുമല്ല. പുല്ല്ങ്ങനെ പറച്ച കിട്ടാത്ത അങ്ങനെ ഒരു സെയ്‌സ് പുല്ല് ഇണ്ടല്ലോ?
ആഹ് പറ്ച്ചാ കിട്ടാത്ത പുല്ലാല്ലേ കൈക്കോട്ടോണ്ടെന്നെ ചെത്തണ്ട്യേരും.
അങ്ങൻത്തെ ഇതാണ് കാടോട്ട് അല്ലേയ്ന്നും കാടാ അയ്ല് ഞമക്ക് വെട്ട
ആഹ് കാടാണെങ്കി വെട്ടല്ലൊ
ആഹ് ഇത് കാട് വെട്ടാനേറ്റെ ആയിറ്റുല്ല പറിച്ച കിട്ടൂല്ല.
തെന്നെ
അങ്ങനത്തെ ഒരയിറ്റാണ്.
വേറെ വെച്ച് ഇണ്ടാക്കാനൊക്കെ പിന്നെ ഗ്യാസ്സ്മ്മേച്ചാണ്ട്
ആഹ് അങ്ങൻ തന്നെ കാട്ടല് എപ്പളേലൊള്ളു അടുപ്പില് തീയൂട്ട.
പുതിയാപ്ല ഇപ്പൊ ഔടെ അവുട്ന്ന് ലീവ് ആക്കി ഇനി ഇവടെ നിക്കെണ്ട്യേരുലേ?
ഉ ഉം ഉം ലീവാക്കി നിന്നാ പണി കു ടുങ്ങൂലേ അന്നം മുട്ടൂല്ലേ?
ഉം അല്ലെങ്കി മോള് വന്ന് ക്കണ്ട്യേരുലെ?
ഉം അങ്ങനെ പോണ്ണ്ണ്ട് എന്താ ആ വന്നൊന്നും അറീല.
ഏതാലും മാറിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ മേം മാറി ട്ടട്ടെ ആഹ് ഉം അഹ് ഷ് ആഹ് ആഹ്